ഹലോ കേൾക്കിണ്ടോ?
ആഹ് ഇണ്ട്.
എന്താ പണി?
ഒന്നൂല്ല ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു പൂരം വറുത്തത്ണ്ട്ഞ്ഞപ്പ അതിങ്ങ തിന്നാ തിന്നാനെടുക്കാണ്.
എന്താ ഹ് തടി കൂട്ടാ വല്ല പ്ലാനിങ് ഉണ്ടോ?
ഏയ് ഇതിങ്ങനെ ഏതായാലും ഇപ്പൊന്ന് വെറുതെ ഇങ്ങനെ നിക്കല്ലേ അപ്പൊ
ആഹ് ആഹ് ഹെൽത്തി ആയിട്ട് എന്തേലും കഴിക്കാല്ലേ? ഇജ് ഹെൽത്തി അലോ കേക്കിണ്ടോ?
ഏ
ഇജ്ജ്‌ ഹെൽത്തി ആയിട്ട് ഇതിന് മുമ്പ് ഒരു സാധനം ഇണ്ടാക്കി പറഞ്ഞില്ലേന്നെ
ആഹ് ആഹ്
അതെങ്ങനെയാ ഉണ്ടാക്കീന് അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞോണ്ടാ
ആഹ് അത് ഞാന് എടുത്തീനത് ഒരു ഒരു കിലോണ് നെല്ലിക്ക
ആഹ്
പിന്നെ ആയിക്ക് കൊറച്ച് ഒരു ഇരുപത് കാരക്ക
ആ ഇതിന്റെ രണ്ടിന്റേം കുരു കളിയാണോ അത് നല്ല പണിയായിരിക്കുംല്ലേ?
അല്ല നെല്ലിക്ക ആദ്യം ഞമ്മള് കുക്കറിലിട്ട് വിസിലടുപ്പിച്ചാ ഒരു രണ്ട് വിസില്
ആഹ്
അപ്പം അത് കുരുമന്നോട് വേറിട്ട് വരും
ആഹ് ആഹ്
അപ്പൊ സിമ്പിളാക്കാരം കുരു കളയാന്
ആഹ് അങ്ങനെ ടിപ്പ് ഇണ്ട്ല്ലേ?
ആഹ് ആ പിന്നെ നെല്ലിക്ക് പിന്നെ കൊറച്ച് കറുത്ത മുന്തിരി ഇണ്ടല്ലോ നമ്മള് ഈ കടയിൽന്നൊക്കെ വാങ്ങാൻ കിട്ടണേ
ആഹ് മനസ്സിലായി.
അത് കൊറച്ചും ആ അത് കൊറച്ച് എടു അത് ചൂടുവെള്ളത്തിലിട്ട് വെക്കാ ഒരരമണിക്കൂറ് മുന്നേ
കുതിർക്കല്ലേ?
ആ അപ്പൊ അത് പൊന്തി വരും.
ആഹ്
എന്നിട്ട് ഇത് മൂന്നും കൂടി ഇട്ട് ജാറിലിട്ട് അടി ച്ച് നല്ലോം ഇനിയിപ്പോ ഞമ്മക്ക് തിന്നുമ്പോ ഇങ്ങനെ ഒരു പീസ് പീസ് കടിച്ചണംന്ന്ണ്ടെങ്കി കൊറച്ച് അടിച്ച അല്ലെങ്കിൽ നല്ലോം പേസ്റ്റ് രൂപത്തിലാക്കി എടുക്ക
ഇതിങ്ങനെ കടിക്കുമ്പോ ഒരു ടേസ്റ്റ് ഇണ്ടാവുലേ?
ആഹ് കടിക്കുമ്പോ ടേസ്റ്റിണ്ടാവും ഞാനും കുറച്ച് കടിച്ചിണ ഒരു രീതിയിലൊക്കെ ആക്കിന്നത്
ആഹ് ആഹ്.
പിന്നെ നഞമ്മള് ഒരു പാന്ക്ക് ഇതൊക്കെ ഇടാ
ആഹ്
ഇന്നിട്ട് ആ ശർക്കര ഉരിക്കാ
ആഹ് ആഹ്
അതും ഇതീക്ക് ഒഴിച്ചിട്ട് നെയ്യുണ്ടല്ലോ നല്ല നെയ്യ്
ആഹ്
അതും ഇതിക്ക് ഒഴിച്ചിട്ട് കുറചെരം ഒന്ന് കുറുക്കി എടുക്കാ..
എത്ര നേരം കുതിർക്കണം അല്ല..?
കുറുക്ക് ഒരു ഇത് മൂന്ന് നല്ലോണ്ണം മിക്സ്സായി വരണ്ണം..
അഹ് വരെ ഇങ്ങനെ ആക്ക ല്ലേ..
ആ ആ അപ്പൊ അത് ഇങ്ങനെ ചട്ടീന്ന് ഇങ്ങനെ വേറിട്ട് നമ്മക്കൊരു.. ഈ കഴ നമക്ക് തോന്നും..
നമുക്ക് മൻ.. മനസ്സിലാവും ഇന്നെട്ട് അത് പാത്രത്ത്ക്ക് മാറ്റിയാ മതി... ഏ..
അതിന്റെ ഒരു മിക്സർ മാറാം മതിലേ...
ആ ആ..
ഉം
പാത്രത്ത് ന്നൊക്കെ പോരുന്ന രീതിയിലവുംമ്പോ നമ്മക്ക് മനസ്സിലാവും.. ഇന്നെട്ട് പിന്നെ അഹ്‌ എടു.. ത്ത് കുപ്പിക്കൊക്കെ എടുത്ത് സേഫ് ആക്കി വെക്ക...
ആ പിന്നെ എന്താ ഇതിന് ടൈമിങ് ഉണ്ടോ വെറും വയറ്റില് അങ്ങനെ എന്തെലും..
എ അങ്ങനെന്നുല്ല ദിവസം ഒരു സ്പൂണ് തിന്നാ മതിന്നൊള്ളൂ.. എപ്പളാണെങ്കിലും ഉം..
ഇതിൽ കുറെ സാനം ഉണ്ടാകുമ്പോ അതന്നെ നല്ല ഹെൽത്തി ആയിരിക്കുംല്ലേ..
ആ അയ്നിപ്പ രാത്രി തിന്നാലും കൊയ.. യപ്പല്ല രാവിലെ തിന്നാലും എപ്പോളാ യാലും ഒരു സൂപ്പുണ്ണ് ദിവസം തിന്നാ മതി..
മ്മ് മ്മ് മ്മ്
ഉം..
പിന്നെ ഇ ഇജ്ജോരു യൂട്യൂബറെ ഫാൻ അല്ലെനിയോ അയിന്റെ.. ഫ്രണ്ട്സിൽ ഒരാളെ കല്യാണ്ണം ഇപ്പൊ കഴിഞ്ഞെല്ലെ
ആ ആ അത് ഭയങ്കര വൈറൽ ആയില്ലേ..
ആ് ഓളെന്താ മൈലാഞ്ചി ഒന്നും ഇ..
മൈലാഞ്ചി ഇ ഇട്ടീലാ ആഭരണങ്ങൾ ഇട്ടില്ല ഒരു കമ്മൽ പോലും ഇട്ടില..
പക്ഷെ ഓളെ കാണാൻ നല്ല രസംല്ലോണ്ടായിരിക്കും അതൊന്നും ഇടായിട്ട് നല്ല ഭംഗി.. ഞമ്മളൊക്കെ ഒന്നും ഇടാതെ പോയാൽ നല്ല വിറ്റുടാകും..
നമ്മൾ ഏത പുത്യണ്ണ് വരിച്ചത് തരേണ്ടി വരും
ഉം പിന്നെ ഓളെ ഡ്രസ്സ് അങ്ങനെ നല്ല വർക്കില്ല ഡ്രസയിട്ടേ രിക്കൂലേ ഇങ്ങനെ കമ്മലൊന്നും വല്ലാതില്ലായിട്ട് തൊന്നാത്ത്
ഉം
ഡ്രസ്സ് അൻക്ക് ഇഷ്ടായോ നല്ല ഡ്രസ്സുണ്ട്
ഉം
സാരിയണ സാരി മാതിരി വര ആ സ്വർണൊന്നുല്ലല്ലേ
എന്തുല്ല
ഉ്മ്
അതല്ല ഓള് മായക്ക പക്ഷെ ഓള് പോലും അത്ര മൈക്കോപ്പ ഒന്നും ഇട്ടില്ല
ആ മിനിമം മേക്കപ്പല്ലേ
ഉം
അത് ഓൾക്ക് നല്ല രസുണ്ട്
ഉം
അത് ഓളല്ലേന ചിത്രൊക്കെ വരച്ചീന്?
ആഹ്
ഓളൊരു സ്റ്റോറി ഞാൻ കേട്ടീന് തില്. ഓള് ഓള് പഠിച്ച് ഓൾ ആദ്യം പാവേയ്നേലോ.
ഉം
ഓള് പഠിച്ച സ്കൂളില് പോയപ്പൊ ഇന്നാഗ്രേഷന്ന് ഓളെ വിൾച്ചീനേലോ അപ്പൊ പറഞ്ഞൊരു സ്റ്റോറിയാ ഓൾക്ക് വ ക്കാന് കൈവുണ്ടായിന് പക്ഷെ അയ് ന്റെ ക്ലാസിനൊന്നും ചേരാനൊന്നും സാമ്പത്തി ത്തികല്ലേനി
ഉം
അപ്പൊ ഓളത്തന്നെ ഒരു ടീച്ചറ് പൈസ സ കൊടുത്താണോള് ഈ ഡ്രോയിങ് ഒക്കെ വരക്കാൻ പഠപ്പിച്ച്
ആ
ന്നിട്ട് അങ്ങനെയാണ് ഓള്ങ്ങനെ ഉയർന്ന് വന്ന്പ്പ ആ സ്കൂള ന്നെ പോയി ഇനാഗ്രേഷൻ ചെയ്യാനുള്ള അവസരഓക്ക് കിട്ടി അങ്ങനെയൊക്കെള്ള ഒര് ത് ഞാൻ കേട്ട്
ഉം
പക്ഷെ നമ്മളിത് ഓള്ങ്ങനെ ഹനാൻഷ്യന്റെ ക്കെ ആകുമ്പോള് ഭയങ്കര റിച്ചാണെന്നൊക്കെല്ലേ വിചാരിക്ക
ഉം
ഇപ്പൊ നല്ല ക്യാഷ് ണ്ട്പ്പോള് സ്വന്തായിട്ട് കാറ്ട്ത്ത്
ആഹ്
ഉം
ഈ സ്വർണം ന്തൊന്നും യൂസ് ചെയ്തില്ലേല്ലോ ഓലെ വെഡ്ഡിങ്ങിനെന്നെ നല്ല ത്ണ്ടാവൂലെ ചെലവ്.
ഉം പിന്നെ ഡ്രസ് ഒക്കെ ചെയ്യിപ്പിച്ചല്ലേ
ആഹ്
അപ്പൊ അയ്നന്ന് നല്ല വെല ആവൂലേ കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാനല്ല വെലല്ലേ?
ഓ പിന്നെ ഓല മോ ഓലതാവുമ്പോ ഒന്നൂടിം കൂടും. സെലിബ്രിറ്റീസ് ആവുമ്പോ ചെൽപ്പോ ങ്ങനെ ത് കിട്ടൊ കൊളാബ്
അല്ല ഇതോള് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ.
ആഹ്
മ് മ്
ഇങ്ങനൊന്നും കോളാബ് ആക്കെടാവൂലല്ലേ? പിന്നെ നോക്ക് പറയാ വിചാരിച്ചിനല്ലോ
ഉം
ആ പിന്ന ഓളെ നിക്കാഹിന്റെ വീഡിയോ ഞാൻ കണ്ടീനി ഞാ ആദിയായിട്ടഇങ്ങനെ പുതിയണ്ണ് ഇങ്ങനെ ഒരു സ്ഥല എന്നൊക്കെ നല്ലതല്ലേ അങ്ങനെരു പ്ലേസ് ഓൾക്കിരിക്കാൻ പണ്ടി കുറച്ച് പൊന്തി
ഏത്...
ഓളെ നിക്കാഹി ല്ലേ കല്യാണത്തിന്റെ അന്നന്നെ നിക്കാഹ് ചെയ്യണ സമയത്ത്
ആ ആ ഒരു മുത്തുകളൊക്കെ
ആ അയ്നാആദ്യായിട്ട് കാണ
അയ്നാവൽയാ അറബികളുടെ കല്യാണത്തിനൊക്കെ കണ്ടാണ്
ആ. അല്ലേ ഇപ്പ നമ്മളൊക്കെയ ആണര് മൂലേൽ ഇങ്ങനെ ഒളിച്ചിങ്ങനാ നിക്കലല്ലേ?
ഉം..
ഇ പോല് ക്ക് ഇരിക്കാനായിട്ടൊരു പ്ലേസ്.
ഉം ഉം അന്റെയ്ന് അങ്ങനെ ആക്കാ ഞ മക്ക് ന്ന?
ഒന്നും ഞാൻ പറയില്ല പിന്നെ നമുക്ക് ഏ പിന്നെ പിന്നെ ഇപ്പോ ഈ മഞ്ഞൾ കല്യാണം അറബിക് നൈറ്റ് അതൊക്കെ പോയില്ലേ ഇപ്പ ഒന്നും ഇപ്പോ ഒന്നുല്ല ഇപ്പൊ മിനിമല ആയിട്ടില്ലേ ഇപ്പോ ബ്രൈഡ് ടു ബി ഇപ്പളും ഉണ്ട്ട്ടോ നല്ല വൃത്തിക്കില്ലേ
ഉം
പിന്നെ ഈ മറ്റേ വെഡ്ഡിങ്ങിലേഏതാപം ഇൻിമേറ്റ് വെഡ്ഡിംങ്ങ് ഫോട്ടോഷൂട്ടിന ആയിട്ട്
ഉം ഉം
ഇപ്പ എല്ലാതുംനിക്ക് തോന്നുന്നു മിനിവലായി ആയി പോവാണ് ഇപ്പം ഏ് അപ്പൊ മറ്റുള്ളന്നെ ആഭരണൊക്കെ ഒഴിവാക്കി ഇപ്പം ഫംഗഷനുകളൊക്കെ കുറഞ്ഞി ഇഞ്ഞും മിനിമേൽക്ക് പോവാ തോന്നുണ്ട്
ഉ...
കൊറേ ഇങ്ങനെ കൊറേ പ്രോഗ്രാംങ്ങത്തക്കേ കാട്ടി നമ്മള് നമ്മളെ ഏ കസിന്റെനെതെക്കെ മഞ്ഞൾ കല്യാണ ഒരു തട്ടികൂട്ടല് അങ്ങനെഅല്ലേയ്നിയോ ഇപ്പൊ കൊറേ ആവുമ്പോ എല്ലാം ശ്രദ്ധിക്കാൻ കഴിയായിട്ട് ഇപ്പൊ എല്ലാരും കുറച്ച് കുറച്ച് വര്യതോന്നുണ്ട് ഒന്നോ രണ്ടോ പരിപാടി വെച്ചാണ്ട് പിന്നെന്താ?
പിന്ന പറഞ്ഞ
പിന്നെ ആ മറ്റേ വീഡിയോ കണ്ടത് രണ്ട് ആൾക്കാര് വലിയൊരു ടവർന്റെ മോള്ള് കയറി.
ആഹ
അത്പ്പോ നല്ല വിവാദയിണില്ലേ
ഉം ഓലെ അറസ്റ്റ് ചെയ്തല്ലോ
ആഹ
ഉം
ആൾക്കാര് ഇഞ്ഞും അങ്ങനെ ചെയ്യും വിചാരിച്ച് അറസ്റ്റ് ചെയ്തായിരിക്കും ഓല അങ്ങനെ കേറേൻഡ് ഓലോ ഹോബി അതാണ് എന്നൊക്കെ ഇങ്ങനെ കേട്ടിനി
ഔ ഓല് ! ! ! ! ! ! ! ! ! !
ആഹ് ആഹ് ആഹ്
അതോട് ഓൽക്ക് പേടിന്നും ഉണ്ടാവില്ല നമ്മളക്കെ മണ്ടി പോയി കേറിയാലേ ജീവൻണ്ടാവുല.
ഉം പിന്നെ എന്താ?
ഉംബടെ കേറീട്ട് താഴ്ത്ത്ക്ക്ർങ്ങാനിന്നപ്പ കാല് രണ്ടും വെർക്ക. പിന്നെ അയ്ന്റെ അപ്പത ബോധം പോവും.
കാല്ങ്ങട്ട് വെറ്ച്ച് ട്ട് മഴന്ന്റങ്ങാൻ കഴിയില്ല. പിന്നെ ത്താ ഇ ര്ന്നൊട്ത്തക്ക വിര്ന്ന് ഒര്തി ഒര്തി ആമസോൺവിപോയിന്റ്
ആഹ് ആഹ് ങ്ങള് പോയി ന്ല്ലേ?
ഉം
ആഹ്
ലാസ്റ്റ് എന്തുവണിയ്ത് ഇര് ന്നൊട്ത്ത് ന്നിട്ട് ങ്ങനെ ഒര ഒരരുതി ഇങ്ങനെ പോന്ന്. അല്ലാത്തും കട്ടായില്ല.
എഹ് അത്രയും റിസ്ക് ആണ്.
ആയടി താഴ്ത്ത്ക്ക്. ഇത്തേ മണ്ടും പറ്ക്ക.
ആഹ് അപ്പൊ ഇത് അവിടെ അങ്ങനെ വല്ലന്നും ഉം സൈഫ് ഒന്നും അല്ല.
ശൈ പ് ത്തുല്ല ഞമ്മള്
നഞമ്മളെ റിസ്കില് കറും ഇറങ്ങും വേണ്ടി വരൂല്ലേ?
ഉം എന്നിട്ട് ക ഇതിങ്ങനെ ഒരു കുത്തനെ എറക്കം. അന്ന ആയിക്കോട്ടെട്ടോ?
ആഹ് ആഹ്